അലോ
ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
ചായക്കേ കുടിച്ചോ?
ഓ പത്ത് പത്തേകലയില്ലേ. ചായെക്ക കുടി കഴിഞ്ഞ് ചായ കുടി ഇത് കഴിഞ്ഞിട്ടുള്ളൂ അല്ലാത്ത പണിയൊന്നും നടന്നില്ലഇന്ന് എന്താ അറില്ല തണുപ്പെ മായഅല്ലേ
ആഹ് ആഹ് ആഹ്
മിനില്ല
ആഹ് അവിടെ മക്കളൊക്കെ എടെ
മക്കള് ഒരാള് ട്യൂഷൻ സെന്ററിൽ എന്തോ ഫഗ്ഷൻ ഉണ്ട്പറഞ് പോയി
ആഹ്
മോള് ഇവിടെ ഇര്ന്ന് ചായ കുടിക്ക്ന്ന് മോൻ മദ്രസയിലും പോയി
അങ്ങനെ
ഉം ട്യൂഷൻ സെന്ററിൽ ഇങ്ങനെ എസ് എൽ സി ബാച്ച് ഫുൾ മാർ ഇത് കിട്ടിയൊലെ ആദരിക്കല്ലുന്തു ആയിട്ടേ ഞൻ ആദ്യഒക്കെ ഒന്ന് വിടാൻ മടി ച്ചീന് എന്താച്ച രാവിലെ ഒമ്പത് മണി മുച്ച് രാത്രി വരെ ഇണ്ടേ
ആഹ്
പിന്നെ ആൺകുട്ടികളല്ലേ പിക്കും പ്രശ്നല്ലല്ലോ രാത്രിയാമ്പോ എങ്ങനെങ്കിലും ഇവിടെത്തിവി വിട്ടുകണ് പിന്നെ ഇളച്ചിന്റെ കുട്ടി മോളാണ് ഓള് കുറേ നേരം ഇങ്ങ മടിച്ചന്നീനി പിന്നെയാ പർഞ് പ്പ പണ്ടത്തെ മാതിരിയൊന്നുല്ല എല്ലത്തിനു അയിന്റേതായോല് ന്തേലുംന്ന് ണ്ടാവും. ഉം.
അല്ല അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഓലെ പറഞ്ഞേക്കണം കാരണം ഏഹ് അത് കാണുമ്പോഴേ ഓ ഓൽക്കും ഓൽക്കും വാങ്ങണന്നുള്ളതും ബോധം കാര്യങ്ങളെ ഒക്കെ വരു ഒള്ളു അതേപോലെ നല്ല എന്തക്ക കാര്യങ്ങളൊക്കെ ഇണ്ടാകും
ഊ ഉം. ഏതായാലും പറഞ്ഞയച്ചിണ് രാത്രി ഒമ്പത് മണിക്കാണ് അപ്പൊ ഓഡിറ്റോറിയത്തിന്ന് ഓലെ തന്നെ വണ്ടിയില് ഓല് ഇതിൽ കൊണ്ടേയാക്കും പറഞ്ഞാണ് സ്കൂളിൽ എത്തിക്കും സക്സസ് അവ പഠിക്കുന്ന സ്ഥാപനത്തിൽ എത്തിക്കും പിന്നെ അവിടുന്ന് നമ്മള് കൊണ്ട് വന്നാൽ മതി അപ്പം നിങ്ങള് വിട്ട് ഉം സുഖ ഇണ്ട് ഒക്കെ ഒന്ന് കണ്ട് ഒക്കെന്ന് വളരട്ടെ
അല്ല ഏഹ് ഏ ഓൽക്ക് അങ്ങനൊര് വിഷയണ്ട് ഞമ്മളെ ഫ്രീഡം കൊടുക്കണം മക്കൾക്ക് നമ്മള് പിടിച്ച് ക്ക്ണയ്ന് അനുസരിച്ച് ആ കുട്ടിക്ക് വാഷിന്ന് കൂടേ ഒള്ളൂ
ഉം ഉം ഉം
പിന്നെ ഞാൻ പറയാം നമ്മക്കൊക്കെ എന്ത ജോലിക്കൊക്കെ അറിയ ഞാൻ അക്കൗണ്ടിങ്ങ് നോക്കി എക്കൗണ്ടിങ്ങൊക്ക നോക്കുമ്പൊക്കെ ഞമ്മള് സ് സീകൾക്ക് പുരുഷന്മാരെ അത്ര സാലറി ഇല്ല ഏഹ്
റേയ്ഞ്ച്ല്ലേ
റേയ്ഞ്ചില്ലേ
എനിക്കിവിടെ ഭയങ്കര പ്രശ്നം ഇന്ന് മഴ ആയതോ കുറഞ്ഞു രാവിലെ തൊട്ടെ നെറ്റ് സ്ലോ ആണ് മഴ പെയ്താല്ല കുഴപ്പതങ്ങ് കുറയ്
ആഹ് റെയ്ഞ്ചിഷ്യണ്ടാവുല്ലേ?
ഉം ഉം ഉം രണ്ട് സിമ്മുണ്ട് മറ്റ ഒറ്റേ സിമ്മ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലറേഞ്ച് ആണാണോ
ആഹ്
പക്ഷെ എന്താ ചെയ്യടി സിമ്മൊക്കെ ഭയങ്കര പൈസയാണല്ലോ അൺലിമിറ്റിഡഡ് ക് ട്ടൂല പിന്നെ ഞാൻ എന്താക്കുവാ അൺലിമിറ്റഡ് ഏതാ കിട്ടണച്ചാ അതിന് ഇങ്ങനെ കയറ്റും മറ്റേയിലാണ് നമ്മളെ എല്ലാം ആ ഡീറ്റെയിൽസും സേവ് ചെയ്ത് വെച്ച് നക്കണ മറ്റേ സിമ്മുമാണ്
അതിന് ഇങ്ങനെ ചെയ്താ മതി ഏത് സിം ആണോ ഒക്കെ സേവാക്കി വെച്ചത് ആ നമ്പർക്ക് ഈ നമ്പർ ചേഞ്ച് ഈ സിമ്മ് ചേഞ്ച് ചെയ്യാ
സിമ്മ് ചേഞ്ച് ചെയ്യുമ്പോ ഈ സെയിം സിമ്മിന് അല്ലോടത്തും റേയ്ഞ്ചും ഇല്ല
അതെന്നെ ഏത് സിം ഏത് ഇതാണ് അവിടെ വേണ്ടിയത് എയർടെലോ ഐഡിയ വോഡോഫോണോ ഏതാണ് വേണ്ടത് അത് നമ്മള് നമ്മളെ സിമ്മ് അതിക്ക് ചേയ്ഞ്ച് ചെയ്യുക
ഉം ഉം ഉം
ഏതാണ് റേഞ്ച് അത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണുന്നത് ഏതാണ് ആ നമ്പറ് ഏഹ് ആഹ് ജിക്കോ ചെയിഞ്ച് ചെയ്താ മതി നമ്മള നമ്പറൊന്നും മാറൊന്നില്ല
ഇനി ഞാൻ മണ്ട് മുതലേ ജിയോ ആണ് യൂസ് ചെയ്യണേ എല്ലാകാര്യവും നമ്പറും കോണ്ടാക്റ്റും സ്കൂളും ഗ്രൂപ്പും ഒക്കെ ജിയോയാ ഇപ്പൊ യുസേണ് വി ഐ വിഐയിലാണ് നന്നൂറുപക്ക് ആൻ ല്ലിമിറ്റഡ് കിട്ടും പക്ഷെ അത് ജിയോലോക്ക് മാറ്റാന് വയ്യ
ഉം
ഉം അതിന് തോന്ന ഇതില്ലല്ലോ അതൊക്കെ ഒന്നര ജീബിയ ഒന്നര ജീബി ഒന്നുംപ്പം കഴിയൂല ഒന്നും രണ്ടും മൂന്നും കുട്ടികൾ പോലെ ട്യൂഷൻ വർക്കും മക്കളെ പഠനവും പോലെ കാണലും നമ്മളെ മാ പിള്ളേര് ഗൾഫിലാണ് വീഡിയോ കോളും ഒക്കെ പാടാകുമ്പോത്തനന് അത് തീരുമാനം
ആഹ് അങ്ങനെണ്ടല്ലേ
അങ്ങനെണ്ട് ഏന്താലും മാറി മാറി ഇങ്ങനെ യൂസ് ചെയ ജിയോക്കി പ്രത്യേകത ഉണ്ട് ഒന്ന് രണ്ടു മാസം പിടിച്ചിക്കാം
ആഹ്
ഇങ്ങോ കിട്ടി അങ്ങോ കിട്ടല്ലേ ഇങ്ങോട്ട് കി
അത് തന്നെ അതാണ് രണ്ടുലെ മാറ്റം
മറ്റേ അതാ
ഒരു ഒരു ഭാത്ത് ഗുണം ഉണ്ടാവുമ്പോ ഒരു ഭാഗത്ത് ദോഷ ഉണ്ടാവും പറഞ്ഞാതിരി ആഹ് രണ്ടും വേണണു
രണ്ടു വേണാണ് ഉം ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കേറ്റി പൊറില്ല കുഴപ്പണ്ടാവുല്ല എന്നാലും കേറ്റുന്നത് അവിടെ ഉണ്ടാവും വിചാരിക്ക മറ്റേത് എവിടെ എത്തൂലോ അവല് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനകത്ത് ഇരിക്ക അല്ലേ
ഫോണ് പോല കാണാൻ കൊടുക്കരുത്
കുറെ ഫോണ് കൊറെ അയിന്ന് യൂട്യൂബ് വലിച്ചു ടി വി അങ്ങനെ ഇങ്ങനെ അങ്ങനെ
ഓ ഓ ഓനെ നമ്മള് കളിക്കാൻ വിടണം നമ്മളെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിക്ക അല്ലെങ്കിൽ ഒരു പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ ഇ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആയാലും നമ്മള് എന്തെങ്കിലും അല്ല വേണ്ട ഇപ്പൊ ഒരു കളിക്കണില്ല എന്നാ നമ്മള് ഞമ്മളെ വീട്ട ജോലികളിലോടെ സഹായിക്കാൻ വലുപ്പം വെച്ച മക്കളാണല്ലോ
ഉം ഉം ഉം
മ് അപം
അതങ്ങൻ തന്നെടീ ഞാന് ആണ് പെണ്ണ് അർ ന്ന് ങനെ പണിക്കൊന്നും മാറ്റിവെക്കേല്ല ഞാന്എന്താ ചെയ്ണ് അങ്ങനെ ഞടിച്ചു വരാനൊരാക്ക് കൊടുത്തോ തൊട്ക്കാന് അട്ത്ത ആക്ക് കൊടുക്കും രണ്ടാങ്കുട്ടിളെലേ മോള് പെങ്കുട്ടി ചെർതായാല് തിര്മ്പിത് അലക്കിയതൊക്കെ മടക്കി വെക്കുമ്പൊ അവനാന്റെ ബാൾട്രോപ്പിൽ കൊണ്ടേക്കാൻ പറിം അങ്ങനെ പിന്നെ പാ ത്രം കയകാം വേറൊരാക്ക് കൊട്ക്കും ഞാന് എന്താ ഇട്ക്ക്ണ ജോലികളിലൊക്കെ ഞാന് ഓലെ കൂട്ടും കാരണം ഞമ്മള കാൽത്ത് തൊന്ന് യ്യെന്നെട്ത്തോ യ്യ് പെൺ കുട്ടിഎല്ലേ യ്യ്ട് തോ അങ്ങനെ കൊറേ കേട്ട് വളർന്നതല്ലേ ഞാനത് ഞാന എപ്പളും പറയും ന്റെ മക്കളോട് ഞമ്മളൊക് കല്ല്യാണം കഴ്ച്ച് കൊണ്ടോന്ന്ട്ട് ഡൈനിങ് ടേബിൾക്ക് ഫുഡ്ഡ് ഓരോപാത്രത്തിലാക്കിട്ട് ആ വെച്ചൊട്ക്കണം അതിന്റ ഒന്നും ആവശ്യല്ല ഫുഡ്ഡ് ണ്ടാക്കി വെച്ചെട്ത്ത് കഴിക്ക്അ ഞാനഅതാ വ്ടെ മക്കളെ പഠിപ്പിച്ചെ ഓലന്നെ മോറിം വെക്കും
അ
ഓല് ഫുഡ്ഡ് കഴിച്ച് ഓല പാത്രം ഓല് മോറി വെക്ക്അ അത്ര മതി മ്
അങ്ങന ആയിക്കഴി ഞ്ഞാല് ഞമ്മക്കും ഞ് പിന്നെ ഞൂ കാലം കൊണ്ട് വെരണ പെണ്ണ്ങ്ങക്കും എല്ലാര്ക്കും സുഖാണ് ത് ഞഞമ്മള് ഓല ബേക്കിലങ്ങ ന്നട്ക്കണ എല്ലങ്കി ഓരോ കാര്യത്തിനും
അവനാൻ്റതൊക തിന്ന്അ മോറ്അ അതൊന്നു പ്പൊ ഒര് പണിഅ ല്ലല്ലോ ത് അവനാന് ജീവിക്കാന്ല്ലെ അമ്മള് വ്ടെ ജീവിച്ചു പോവാന്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്ക്ണേന് തെറ്റില്ല
ഞി ഇഞൊന്നും വേണ്ട ഓൽ ഓല് പർ പൊർ ത്ത്ക്ക് പഠിക്കാം പോക്ന്ന്ണ്ട് ന്ന്ണ്ടെങ്കില്
മ് മ്
അയ്നൊക്കെ ഓൽ പൊർത്ത് പഠിക്കാം പോയാ പിന്നെ ഫുള്ളോലൊറ്റക്ക് ചെയ്യണം
മ് മ് മ്
ഏ ഓലെ അരക്കലും വെച്ച്ണ്ടാക്കലും ഒക്കെ അപം പിന്നെ കൊർച്ചാദ്യേ പഠിച്ച്കഴ്ഞ്ഞാ ഒൽ ക്ക് ഭാരായിട്ട് തോന്നൂല
തോന്നൂല
ഏ അല്ലെങ്കി ഓൽക്ക് എല്ലും ഭാരെയ്ക്കാരം
ആ ഒര് ബാധ്യത ആഉം പഠനത്തിന്റ കൂട അതും കൂടി ഒര് ബാധ്യത ആഉം മറ്റത് അവനാന്റ ജ് ജീവിതം അവനാന് ചെയ്യേണ്ട കൊർച്ച് കാര്യങ്ങളാണ് ന്നാട്ട് വിചാര്ച്ച് കഴിഞ്ഞാ അത് എളുപ്പും ആണ്
അതെ
എതാലും വ്ടെ അതിനൊക്ക ഉഷാറാ ഒയിവ്ള്ളോസം അട്ച് ച്ചാര്ലലും തൊടക്കലും വീട് ന്നന്നാക്കാനും ഒക്കെ ഞാ കൊടുക്കും ബാത്രൂമ് വരെ മോറാം പറിം അവനാം യുസ് സെഎയ്യ്ണെ ബാത്റൂം അവനാം മോറിക്കോട്ടെ ചെലോല് ബാത്റൂമ് മ്മേ ആൺകുട്ടിഎളോട് മോറിയ അങ്ങനൊന്നുല്ല ഓല് യൂസെയ്യങണെ ബാത്റൂമാണ്. അത് ഓല്
വിഭജെന്യ ഔടെ ഉണ്ടാവര്ത് ഒക്ക ഒരേ പ് പോര്ആണ് എല്ലാരും അങ്ങട്ടും ങ്ങട്ടും ത് ഇന്നത്തെ കാലത്ത് പം പെണ്ണ്ങ്ങള് പണിക്കോവ് ല്ല്യേ?
മ്
മ്
എവിടെ ആണ്ങ്ങള് പെണ്ണ്ങ്ങള് അർഞാണ്ട് പോവാത്തോല് എല്ലാരും പോണ്ട് പരസ്പരം പോവാത്തോലൊന്നും ആരുല്ല
ഇട്ട് വന്ന്ട്ട് ഓല പണി ഓലന്നെ ട്ക്ക്ണ് ആര്ട്ക്ക്ണ് ആണ്ങ്ങള് ഇപ്പ പണ്ടത്തെ ആണുങ്ങള് ഒന്നോ രണ്ടോ കാര്യത്തെ സഹായിക്കുന്നല്ലാതെ ബാക്കിള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം പക്ഷെ
ച്
ഒന്നൂടിം കഴിഞ്ഞാല് പെണ്ണുങ്ങളും ആണുങ്ങളും അപ്പം പോവും ചെയ്യാം ഇപ്പൊ ഇപ്പൊ ന്നെ തുടങ്ങീട്ട്ണ്ട്ട്ടോ
ഏ ഇപ്പം കൊറേ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയോക്ക് പണികളൊക്കെ പ്പോ ഓലെ എണീക്കലും ചായും കടി ഒക്ക പകുതിം പകുതി
കൊറെക്കെ റീലായിരിക്കും റിയൽ ആവൂല പക്ഷെ ജീവിതത്തിൽ ലനിപ്പം തുടങ്ങിയിട്ടുണ്ട് ഈ ഇപ്പത്തെ പ്രായക്കാരില്ലേ ജോലിക്ക് രണ്ടൂട്ടരൊപ്പം ഇറങ്ങി പോണ അങ്ങനത്തോല് വന്നിട്ട് പിന്നെ ഒരു രണ്ടാളും ഒപ്പന്നെ ഏ ഫുഡ് ണ്ടാക്കണ ഇതാക്കണ അതാക്കണ എല്ലാ കാര്യങ്ങളും ചിക്കൻ തിരുമ്പലും ഒക്ക ഒക്ക ഒപ്പപ്പായ രണ്ടാക്കും ഒപ്പം ഫ്രീ ടൈമ ക്ക
ഫ്രീ ടൈം ട്ക്ക
ഇതല്ലെങ്കിൽ ഒരാൾ പണിടുത്തോണ്ട്ങ്ങെനെ നിക്കേണ്ടി വരും ഒരാക്ക് മൊബൈല് തോണ്ടലും
ഏതാലും കുറെ മാറിക്ണ് ഇഞ്ഞ് അക്കെ അങ്ങനെ ആയി വരുംന്ന് തോന്ന്ണ്ട്
അതന്നെ
ആണ് പെണ്ണ് ആണിന്ന ജോലിയാണ് പെണ്ണിന് ഇന്ന ജോലിയാണ് അങ്ങ നൊന്നും ണ്ടാവൂല കാലൊക്കെ മാറി
ആഹ
സ്ത്രീകൾ ഞ്ഞ് വിട്ട് കൊടുക്കൂല സ്ത്രീകളി ഞ്ഞ് വിട്ടു കൊടുക്കൂല അതാണ് പണ്ടത്തെ സ്ത്രീകള് വിട്ടുക കൊടുക്കേന് അത് ഞങ്ങളെ ജോലിയാണെന്ന് ഓല് സമ്മയ്ക്കുവേനി ഇപ്പ സമ്മക്കൂല ആരാപ്പ സമ്മക്കല് നമ്മളരാ ഇപ്പൊ പെൺകുട്ടികള് സമ്മയ്ക്കു
ഇല്ല ഇപ്പൊ പെൺകുട്ടികൾ കല്യാണം വേണ്ടറീണെന്നെ എന്താ ഓൽക്ക് സ്വന്തയിട്ട് ഒരു ജോലി കിട്ടിയാ പിന്നെ എന്റെ ഒരു ആവശ്യം ഓലൊവ്ടെ കാണില്ല
അതും സത്യല്ലേ ആ ഒരു ഡിഗ്രി പ്ലസ്ടു എത്തി മക്കളൊക്കെ സ്വന്തായിട്ട് എന്തെങ്കലും ഒരു ഏണിങ്സ് ഇള്ളോല ഒരു യൂട്യൂബോ ഇൻസ്റ്റയിലെന്തോ തുടങ്ങിയാണ്ടോ അല്ലേങ്കല് കുറെ മൈലാഞ്ചി ഇതാക്കിയാണ്ടോ എന്താ എല്ലാവർക്കും ചെറി ചെറേ വരുമാനം ഇല്ലോലാട്ടോ അല്ലാത്തോലൊന്നും ഇപ്പ ഇല്ല കുട്ടികള്
ഓ ഓല എന്താണ് നാ പിന്നോ ഓൽക്ക് ഞമ്മളെ കാലത്തൊക്കെ ഞമ്മള് പിന്നെ നമ്മുക്ക് അത് കിട്ടില്ലെങ്കിൽ ഇ മ്മാര് പറയല എന്തേനി കെട്ടിച്ചിട്ട് മാപ്പിളാര് വാങ്ങി തന്നോളൂ
ആ അങ്ങന തന്നെനി ടൂറ് കൊണ്ടുപോകാനൊക്കെ അങ്ങനെന്നേനി പറയല്
മ്മാരന്നെ പറയും ഞമ്മളന്ന് വിട്ടീല്ല മക്കള് പൊയ്ക്കോട്ടെ
ഉം ഉം
ആ മക്കള ആഘോഷിക്കട്ടെ ആ കൂട്ടത്തിൽ പോയാൽ നമ്മള് പോകണത്ര പെയ്സി വേരൂലന്നൊക്കെ പറഞ്ഞിട്ട്
ഉം ഉ ഏ അല്ലാ തിരിച്ചറിവ നമ്മക്കും വന്ന്ക്ക്ണ് പക്ഷെ പണ്ടത്തോലെ അങ്ങനെ അല്ലേനി ഓലെന്നെ ഓലെന്നെ പറഞ്ഞേക്കാതൊക്കലേനി ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല പോവണ്ട പക്ഷേ നമ്മക്ക് ആ തിരിച്ചറിവ് വന്നു നമ്മള് ഇങ്ങനെ പറയ്ണ്
ആ
ഏതാലും
രണ്ടും രണ്ടും മാറ്റാണ്
ഉം
അപ്പൊ ഇന്നത്തെ കാലത്തെ മക്ക അതെന്നെ ഉ മക്കള് അങ്ങനെ ആയത കൊണ്ട് പ പേസന്റെ കാര്യത്തിലായാലും ഒക്കെ ഓല കയ്യില് പൈസ കിട്ടുന്നൊണ്ട് ഓൽക്ക് എന്തും ചെയ്യാ എന്തും വാങ്ങാ ഒരു പൂതില്ലതൊക്കെ ഓല പിന്ന പിന്നെ നമ്മക്ക് ഞമ്മളെ തീതി നമുക്ക് കൊറെേ ഡ്രസ്സ് വേണം അത് മാണം ഇതുമാണ് വേണംപ്പം പ് കല്യാണം കഴിഞ്ഞ നമുക്ക് കിട്ട കിട്ടുന്നില്ലരു തോട്ടായിരുന്നു ചിന്തയനി നമ്മക്ക് ഓക്കെ ഇന്നത്തെ കാലത്ത് അതല്ല ഇന്നത്തെ കാലത്ത് ഓല കയ്യിൽ ഒരു കൊറച്ച് പൈസ ഉണ്ടായാല ഞമ്മക്ക്ന്നെ വാണ്ടി നമ്മക്ക് തന്നെ വാങ്ങി തി ന്നു പോഓലെ ആശ്രയിക്കണ്ടല്ലോന്നില്ലേ ആ ചിന്ത വന്നതോടു കൂടി ആ
സ്വന്തം കാല് നിക്കാൻ എല്ലാരും പഠിച്ചു
ആ വേണാണോ കാരണം എ പോയി ഒരാളെ മുന്നില് പോയി കൈയിട്ട് കണ്ടറിഞ് കൊടുക്കുന്നവരുണ്ട്
കോട്ടട്ടോ
ഉം അല്ലാത്തവരും ഉണ്ട്
എന്നാ അയ്ക്കോട്ടെ ഞാൻ മോള്
ആ എന്നാ ശരി എന്നാ ശരി
എന്ന ഓക്കെ